ആഹ് എന്തൊക്കെയിണ്ട് വിശേഷം
സുഖം എന്താ വർത്താനം ഉം
നല്ല വർത്താനം സുഖായിട്ട് പോണ് അൽഹമ്ദുലില്ല. പിന്ന എന്തൊക്കെയാ പരിപാടി നമസ് കാരം അതൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു
ആഹ് കാത്തിരിക്കായിരിക്കല്ലേ
ഉം കുട്ടീനെ ഉറക്കിയൊ
ആഹ് ഇപ്പൊതന്നെ ഉറങ്ങുവോ
മോളു നാലു മാസയിട്ടുള്ളു
ഉം ആഹ് അപ്പൊ ഇടയ്ക്കിടക്ക് ഉറങ്ങൂലോ അല്ലെ
ഉം
ആഹ് ഒരു കുട്ടിയെ ഉള്ളൂ?
ആഹ് ഒരു കുട്ടൂയേഉള്ളു
ആഹ് കഴിഞ്ഞലോ ഇനിയെന്തൊക്കെ
കല്യാണം കഴിഞ്ഞിട്ട് ഒരുകൊല്ലായി
ആഹ് എന്നിട്ട് വേറെ എന്തൊക്കെയ എന്നിട്ട് രാത്രിത്തെക്കുള്ള ഫുഡ് ഒക്കെ ആയോ
ആഹ് അതൊക്കെ രാവിലയിണ്ടാക്കും
ആഹ് രണ്ട്നേരത്തേക്ക് ഒരുമിച്ചെടുക്കായിരിക്കുംല്ലേ എന്താ കറി കൂട്ടാനൊക്കെ എന്താ
ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും നിങ്ങക്കോ
കിലാണല്ലോ ഉം ഞങ്ങൾക്ക് കുമ്പളങ്ങയും പരിപ്പും കറിയും പിന്നെ മീൻ പൊരിച്ചത് പപ്പടം അച്ചാറ് അതൊക്കെ തന്നെണ്
കുട്ടിയള് ഇല്ല്യേ
ആഹ് എനിക്കൊരു മോനിണ്ട് രണ്ടര വയസായ ഒരുകുട്ടി
വീട്ടിൽ ആരക്കൊയള്ളേ
ഉം ഇവിടെ ഇപ്പാ ഇമ്മ മുത്തച്ചന്ണ്ട് നാതൂനുണ്ട് ഒന്ന് ഇങ്ങ പ്പളെ യാണോ
ഏഹ്
അവ്ടെ ആരൊക്കെള്ളേ
ഇവിടെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടില ഡെലിവറി കഴഞ്ഞോണ്ട്
ആഹ് ആഹ് എന്താ സിസെറിയനോ അതോ നോർമലോ
സിസെറിയനാ
ആഹ്. അതോണ്ട് പിന്നെ ആറുമാസൊക്കെ ആയിട്ടുള്ളു ക്കേരം പോവാ?
ആഹ് ഞാൻ ഇതിന്റെ എടക്ക് പോയി പോന്ന്
ആഹ്ഹസ് നാട്ടിലുണ്ടോ അതോ
ആഹ് ഇവിടെഞ്ഞെ നാട്ടിലാ
എന്ത പണി
ഓട്ടോ ഓടിക്കാ
ആ ഇങ്ങട്ട് ഇയ്യ് എത്ര വരെ പഠിച്ചു
ഞാൻ പ്ലസ്ടു വരെ
ഉം മ് വീണ്ടും ഒന്നിനും പോയിട്ടുണ്ടാവില്ലല്ലെ
പിന്നെ പോയിട്ടില്ല
ഉം ഞമ്മള തിലൊക്കെ അങ്ങനെയാണല്ലോ പയിനെട്ട് വയസ്സായ പിന്നെ കെട്ടണം ന്ന് ല്ലതാണല്ലോല്ലേ
മ്
ഉം ഉം പ്പഅങ്ങൻതന്നേനി താല്പര്യം ഇല്ലെങ്കിലും അണ്ട് കെട്ടിക്കല്ലെ
ങ്ങേ
താല്പര്യല്ലോനിയോ
താല്പര്യം ഇല്ലേനില്ല അങ്ങനെയല്ല ഉം ഇപ്പ തന്നെ കല്യാണം വേണ്ടാ ഒരു ജോലിയൊക്കെ ആയി ത്തങ്ങനെ മതിന്നത് കല്യാണം കഴിഞ്ഞ പിന്നെ ജോലിയും പഠിത്തെക്കെ കണക്കനെ വേറെ
ഉം ഉം
അങ്ങനെരുതെ അപ്പൊ പിന്നെ വേണ്ട വിചാരിച്ചിട്ടേ ഞാൻ എന്നെ ആദ്യൊന്ന് കെട്ടിച്ച് അപ്പം പിന്നെ അതൊയി വാക്കി പിന്നെ ഇന്നെ ആദ്യൊന്ന് കെട്ടിച്ച്. ആഹ് രണ്ടാമത്താണ് പിന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു മൈൻഡില് വേണ്ടാന്നുള്ള രീതിക്കങ്ങനെക്കേനി
ആഹ് ഇന്റെതും അങ്ങനെന്നെ.
ഏ അപ്പൊ അങ്ങനെ വേണ്ടാർന്ന് അങ്ങനെക്കേനി
മൂന്നാമത്ത
ഏ അന്റെ കല്യാണം കഴിഞ്ഞാ അതോ നിക്കാഹോ
രണ്ട് കല്യാണം
ആഹ് അപ്പൊ പിന്നെ തീരെ താല്പര്യമില്ല നമ്മക്ക് അങ്ങനെയാണല്ലോ ഒന്നിനോ ഒരാള് വർത്ത് കഴിഞ്ഞാ പിന്നെ തീരെ താല്പര്യം ഉണ്ടാവില്ലല്ലോ പിന്നെ എങ്ങനെണ്ട്? ആഹ് ഇപ്പം അൽഹംദുലില്ല സുഖായിട്ട് പോണ് ണ്ട്.
എന്നിട്ട് അവിടൊക്കെ എത്ര ദിവസ എത്ര നിന്നു?
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഞാന് ഒരു മാസം
ആഹ്
മറ്റോട്ത്ത് രണ്ടു മാസം
ഏ അതെന്തേനി പ്രശ്നന്തേനു
ഫസ്റ്റ്തത് ഓന് ആൻസർക്ക് അങ്ങനത്തെരോ പണിയ
ആഹ്
കല്യ രണ്ടാമത്തേൾക്ക് കെട്ടിച്ചു കൊടുത്തത് മാനസിക
ആഹ് ഇപ്പൊ കുഴപ്പൊന്നുംല്ലല്ലോ?
ഏ ഇപ്പ കൊഴ്പ്പല്ല ഇപ്പ നല്ലതാ
ഉം അൻക്ക്ന്നട്ട് എത്ര മാസ്സായി
എങ്ങനെ
എത്ര വയസായിനക്ക്?
ഇരുവത്തെട്ട്.
ആഹ് അപ്പന്റെ മൂത്ത.
ഹഹ ഹ
പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട്?
വീട്ടിലാരൊക്കെയുള്ളേ?
എന്റെ വീട്ടില് എനിക്ക് രണ്ടു താത്തര്ണ്ട് ഇപ്പ ഇമ്മ ഞാന്, ഞാൻ ചെറുതാ.
ഏ ഇന്റെവടി അങ്ങനെന്നെ
ഏ മറ്റവരൊക്കെ കല്യാണം കഴിഞ്ഞോ?
ആഹ് അവർക്ക്കെ ഓരോ കുട്ടികളുണ്ട്
രണ്ട് തരക്ക് രണ്ടൂട്ടികളുണ്ട് രണ്ട് മൂന്ന് രണ്ടാമത്തത്തിനും. ഇപ്പൊ മൂന്നാമത്തെ ഗർഭിണിയാണ് ഉം പോവ്ണ്ട് കൊഴ്പ്പൊന്നുല്ലാതെ ങ്ങട്ട് ചോറൊക്കെ ത്തിന്നാനായോ?
ചോറ് തിന്നാനായിട്ടില്ല ഞാൻ ഇപ്പം ഓളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ വരുന്നേള്ളു
എന്ത് പറ്റി ഏഹ് അതിപ്പം എല്ലാർക്കും പന്യെന്ന്യാണിപ്പം ഈ കാലാവസ്ഥെന്നെ ഹോസ്പിറ്റല്ലൊക്കെ പോയാ ഫുള്ള് പനിആണ്
ഉം
തെരെക്കാണ്പ്പൊ പനിന്റെ ഇവനും തന്നെ പനി ട്ടൊരായ്ച പന്യെയ്നി പകർച്ച പനിയെയ്നി
ഇപ്പം മാറി ഇന്നെലേണിപ്പൊന്ന് മാറി കിട്ട്യേത് മാറിണ്ട് കിട്ടെണ്ടേ രാത്ര്യായാ കുട് ട്ടിക്ക് പൊള്ളാ അങ്ങനെ ഓന്റടിത്തിക്കട്ക്കൂല അങ്ങന പൊള്ള പകലാകുമ്പോന് കൊയ്പോല്ല
ഹസ്ബൻഡ്
എന്നിട്ട് എങ്ങനെ ഹസ്ബൻഡോ ആ നാട്ടിത്തെന്ന്യാണ്
അപ്പ ഞമ്മള് ഡോക്ടർമാരെട്ത്തി കൊണ്ടോമ്പം ഓല് പനില്ലല്ലോ അപ്പൊ ഡോക് ട്ടറീം ആ പനിണ്ടമ്പോ വന്നാ മതി പനിണ്ടാമ്പോ കൊട്ത്താ മതീയറിം മര്ന്ന്
ഉം ഉം
ഉം അങ്ങനെ കഴിച്ച് മഴണ്ടോ
മയപ്പല്ല്യാ കൊറവാ
ആഹ് ഇവടിം തന്നെ മയധികം കിട്ടീട്ടൊന്നുല്ല കൊറവെന്ന്യേൺ എല്ലോട്ത്തുക്കുണ്ട്
എല്ലോട്ത്തുണ്ട്
ഉം ആഹ് വിടെങ്ങനെ ചാറിങ്ങോണ്ട് ചീഞ്ഞ് ങ്ങനെക്ക്ണ്ട്
ഏഹ്
ട്ട് ചായുട്യുകെ കയ്ഞ്ഞിര്ക്കേരിക്കുലേ ആഹ് ഇവടെണ്ടെയെ ഇമ്മണ്ട് മറ്റോലൊക്കെ പിന്നെ പണിക്കൊയ്ക്ക് ണ്
ഏ ആങ്ങളാര് വേറെ പോയ്ന്
അങ്ങനെ
ആങ്ങള വേറെ പോയ്നോ
ഇല്ല ഇൻക്ക് ആങ്ങളാരില്ല ഞങ്ങള് മൂന്ന് പെങ്കുട്ട്യാളാ
ഏഹ്
ഇന്റെ വീട്ടില് മൂന്ന് പെങ്കുട്ട്യാളാ ഇവടെ മാപ്പൾനെ ഞാപ്പൊ മാപ്പൾൻ്റെ വീട്ടിലാ
ഏഹ്
കെട്ടിച്ചൂട്ത്താണ് അവെടെ മൂത്തച്ഛനിണ്ട് നാത്തൂന്ണ്ട് ഇമിപ്പിണ്ട്
ഏ
ആയി ഇൻ്റെ മാപ്പ്ളിം മൂത്തച്ചനൂപ്പെക്കെ പണിക്കൊയ്ക്ക്ണ് ഇപ്പഞാനുമ്മിം കുട്ടിണ്ട്
ഏഹ്
മൂത്തച്ഛം പിന്നെ പെണ്ണ് കെട്ടീട്ടില്ല
പെണ്ണെട്ടീല്ല
ഇല്ല ഇല്ല
ഇയെ
ഉ വേണ്ടാ എന്ന രീതിയിൽ അങ്ങനെ
ഇന്റെതടെ ഒന്ന്ണ്ട് അങ്ങനെ മൂത്തച്ഛന്
ഇല്ലോല് നിർബന്ധിച്ചാ പറ്റൂലല്ലോ കൊറേ ചോയ്ച്ചിക്കിണന്ന് അമ്മുക്കൊരു കൂട്ട്ന് നൊരാളായി കാണ്ടങ്ങനെ
ആഹ്
ഒറ്റക്കായിരിക്കും അപ്പങ്ങനെ ചോയ്ച്ചുമ്പെന്നോടറിം അന്റെ മാപ്പൾനോട് വേണെങ്കി ഒന്നുകൂടി കെട്ടാൻ പറ്ഞ്ഞോ പറി ഉം ആഹ് അപ്പനെ കെട്ടിച്ചോട്ത്ത് ആരൊക്കെലെ
ഇൻക്ക് മൂന്ന് മൂത്തച്ഛന്മാരും ഒരളച്ഛനും മൂന്ന് നാത്തൂനും
അഹ് കൊറേ ആൾക്കാർ ഇണ്ടല്ലോ
ഇപ്പല്യാ ഇമ്മണ്ട്
പ്രായക്ക്ണോ
ആഹ് എന്നാലും എല്ലാ പണികെ കൊടുത്ത് നടക്കും
ആഹ് അതല്ല അപ്പൊ നിങ്ങള് വേറെ പോയിണോ അതോ അട്
വേറെ പോയിട്ടില്ല
ആഹ് എല്ലാരും അവിടെ തന്നെയാ
ഏ രണ്ടു മൂത്തച്ഛന്മാര് വേറേ
ആഹ് പിന്നെ ആരാ രണ്ടളെച്ചമാരോ
പിന്നെ ഞാനാണ് പിന്നെ ഇന്റെ തായെ ഒന്ന്ണ്ട്
ആഹ് അങ്ങനെ പെണ്ണ് നോക്ക്ണ്ടോ ന്ന്ട്ട്
ഉം ഓന് പെണ്ണ്ക്ക്ണ്ട്
ഉം ഇപ്പം നോക്കിയാല് ഇപ്പയിന് പെൺകുട്ടികളൊക്കെ ആഹ് അല്ലേ ഇപ്പൊക്ക ഇനി കണ്ടെത്തല്ലേ അവനഅവനാന്റെ കണ്ടത്തല്ലേ
അയിന് പെൺകുട്ടികളെ കിട്ടാല്യാ
ഉം അഹനെ അവനാന്റെ അവനാണ് കണ്ടെത്തുമ്പോ പിന്നെ പെൺകുട്ടികളുംല്ല
ഉം ഉം
അല്ലെങ്കി പിന്നെ ഭയങ്കര ഗവൺമെന്റ് ജോലി പറഞ്ഞാണ്ട് അങ്ങനെ വാണം
ആഹ്
അങ്ങനെയൊക്കെ ഓരോ നിർബന്ധങ്ങളാണല്ലോ ഇന്നട്ട് കുട്ടിന്താ ചെയ്യാ
കുട്ടി കൗലാന് നോക്കും
ആഹ് എന്താ കുട്ടീന്റെ പേര്
ഐഷ ഇശൽ
ഉം അങ്ങനെ ഇന്നട്ട് ഇപ്പം വീട്ടില് താത്തേം അനിയത്തിയൊക്കെണ്ടോ
ഇല്ല്യാ ആഹ് ഞാൻ ചെറ്താ പിന്നെ ഇന്ക്ക് രണ്ടാങ്ങളാരാണ് ആങ്ങളാരാ
ആഹ് ആഹ് മ്മ് ഓലോക്കെ പെണ്ണേട്ട്യോ
ഓല് പെണ്ണെട്ടി ഓല്ക് രണ്ട് കുട്ട്യാള്ണ്ട്
മ്മ് മ്മ് ഇന്ന്ട്ട് വേറെന്തൊക്കെ ഇന്ന്ട്ട് ചായുടിയൊക്കെ കഴിഞ്ഞോ
വൈകുന്നേരം ചായുടില്ലാ
ആഹ് അതെല്ലാരോടിം അങ്ങനെ തന്നെ എടക്കൊരു പുതിയാവുമ്പോ ഇണ്ടാവുന്നല്ലാതെ ഇപ്പല്ലാരും ആഹ് ഇപ്പത്തെ കാലത്തൊക്കെ എല്ലാരും ഷുഗർ കട്ടല്ലേ
ഉം ഇബടെ പിന്നെ ഇപ്പക്കൊക്കെ ശുഗറ്ള്ളതൊണ്ട്
ഉം മധുരങ്ങനെ കുടിക്കാനും പറ്റ്ല്ലലെ കയ്യ് ണതും പഞ്ചസാര ഒഴിവാക്ക്ണെന്നെ നല്ലത്
മ്മ്
പിന്നെങ്ങനെ മ്മ് ചേലോല്ക്ക്ണ്ട് ഒഴിവാക്കാ കഴിയാത്ത ഇന്ക്കൊക്കെറ്ഞ്ഞാല്ണ്ടല്ലോ ഷുഗർ ഇല്ലട്ടോ ഇന്ക്ക് ഷുഗറൊക്കെ നോർമലാണ് പക്ഷെ അത് രണ്ടീസാണ്ട് ഒഴിവാക്കിയാല് പിന്നെനിക്ക് ഭയങ്കര ക്ഷീണം തളർച്ച തലമിന്നല് അതൊക്കെയാണ് അപ്പൊ ഒഴിവാക്കാനും കയ്യ്ണ്ല്ല ഞാനാണെങ്കി തടിണ്ട് അത് ഒഴിവാ ക്കും വാണം രണ്ടും കെട്ട നെലിലാണ്പ്പോ വേറെന്തൊക്കെ ഇന്നട്ട്
ഏഹ് ഇന്നാ ശെരിട്ടോ പത്തിന് റ്റായി
ആഹ് ഇല്ലല്ലോ
ഏഹ്
പത്തിന് റ്റ് ആയിട്ടില്ലാ
വേറെന്തെക്കെയാണ്
വേറെ